കേൾക്ക്ൺല്ലേ? ആ നേരത്തെ അരോന്ന് വുൾച്ചായിന്റെടെലത് കട്ടായിപോയി ആഗോൾ വെസ്റ്റായി കോളണ്ണംതില് കാണിക്ക്ണ്ട് കാണിൻക്കില്ല
അതെയ അവയ്യ ശെരിയാവും അത് ഞനക്കൊന്നുംകാണുന്നില്ലപ്പൊ എണ്ണത്തില്കാണുന്നില്ല
കട്ടായി പോയിട്ടേയ്
ആ എന്തന്ന്? എത്ര മക്കള് ഒരാണുംപെണ്ണ?
മൂന്ന്പെൺക്കുട്ടള
മൂന്ന് പെൺകുട്ടിയാള് ആ ആ എനക്ക് രണ്ട്പെണ്ണും ഒരാണ്. അനക്ക് രണ്ട്പെണ്ണൂരാണും ഉം അന്റെ അമ്മക്ക് ആ മൂന്ന്
ആ
ശരി പ്പൊഎത്രക്ലാസ്സില എട്
ആ എല്ലാ കൊറച്ച്ദൂരുണ്ട്.
ആയ്ശരി ഉം
മക്കളോ ആ അവര് മൂത്താള് രണ്ടാളും എരട്ടക്കുട്ടിയാളാണ് ആ അപ്പൊ അവര്ന്ന് രണ്ടാംക്ലാസ്സില് ചെറിയാള് യൂ ക്കെ ജിയിലും മോള്
ആയ്ശരി
ഉം മൂത്താ ആണുംപെണ്ണും
ഒരുസ്ക്കുളാ?
ആ മൂന്നാളൊരുസ്കൂളിൽതന്നെ വണ്ടിഎറങ്ങിതാ ഇപ്പൊനടക്കുന്നു അവർക്ക് എന്തല്ലോ കഥകള് പറയാനുണ്ട് എന്നോട് അമ്മ അമ്മയന്ന് വിളിച്ച ച്ചോണ്ട് നിക്ക്ന്നുണ്ട് ആഹ് ആഹ് വര്ന്ന് ഏഹ് സ്കൂള് പോയ കഥ പറയാൻ വേണ്ടിട്ട്
ആഹ് അപ്പ നമ്മൾ കേൾക്കണല്ലോ ഓല്
അതെ കേക്കണം വീട്ടിലെത്തിയാല് ഞാൻ അങ്ങോട്ടേക്ക് ചോയ്ക്കും എന്തേലും
ആഹ്
അല്ല ചോദിക്കഞ്ഞാ ഓല് പറയൂല്ല മ്മള് ഒബ ഓലിങ്ങനെ കേ കേക്കാൻ ആള്ണ്ടായ മതിയല്ലോ
അതെ ഞാൻ എന്തായാലും ചോയ്ക്കും എന്തായോ കൊള് എന്താന്ന് ഇന്നെന്താ ഇണ്ടായത്ന്നെല്ലാം ഞാൻ ചോയ്ക്കും വന്നിട്ട് ഇങ്ങനാ ഓരോ കഥ ഇങ്ങനെ കേ അവര്ക്കും കൊറേ പറയാനു
ആഹ് ഓല് ക ചെറിയ കുട്ടികള് ആവും കഥ കേക്കാൻ രസാണല്ലോ നടന്നോക്കെ ഇങ്ങനെ
പെൻസില് കണ്ട ഇതും സ്കെയിൽപൊട്ടിച്ച ക ഥയും എല്ലാം അവര്ക്ക് പറയാനുണ്ടാവും ഇപ്പൊ തന്നെ പരാതിയാ ഉം സ്കൂളില് ആരെങ്കിലും ആയിട്ട് അടി കഴിഞ്ഞതും അതെല്ലാ പറയാ
ആഹ് ശരി
ഉം ഉം പിന്നെ ചായെല്ലാം കുടിച്ചാ ചായ കുടിക്കാനായില്ല അല്ലേ
ആഹ് ഇല്ല ഓല് വരുമ്പോത്ത് ചായ ആക്കണം
ഇല്ല നാറോണി കുടിക്കൂലേ ചായ
എങ്ങനെ
നാലുമണിക്ക് മക്കള് വന്നിട്ടമേ കുടിക്കൂ
ആഹ് വന്നിട്ട് ഓല് നാലരൊക്കെ ആവും മൂന്നാളും കൂടെ എത്തും ഒരാള് ചെറിയോള് വണ്ടിയില വ ഓള് അഞ്ചു മണി ആവും എത്തണെങ്കില് മറ്റൊല് പിന്നെ നടന്നിട്ടാ വരിക
അതെയാ അവര് വലിയ മക്കളായിനാ
ഓല് ആഹ് ഒരാള് പ്ലസ് ടു ആണ് ആ ഒരാള് ആറില് ഒരാള് ഒമ്പയിലുവാ
ഉം ഉം ഉം അവര് രണ്ടാളും നടന്നിട്ട് വരും
ആഹ് ഒത്തുമ്മല് രണ്ടാൾ നടന്ന് വരും മ റ്റൊള് പിന്നെ വണ്ടിയിലാണ് ആഹ് വലിയ രണ്ടാളും ഒരു സ്കൂളാ മറ്റൊള് വേറെ സ്കൂളാ ഇവ്ടാ അടുത്തന്നെയാണ്
ഉം
പിന്നെ വേറെന്താണ് എത്രയൊക്കെ ഫുഡ് ഉണ്ടാക്കണം ങേ
ഉം ഇനി ചോറ് വെക്കണം രാത്രിത്തേക്ക് കറി വെച്ചിനി ഉച്ചക്ക് സാമ്പാർ വെച്ചിന്
ആഹ്
ഇനി വൈകുന്നേരത്തേക്കും ഉണ്ടാവൂലോ പിന്നെ ചെമ്മീൻ കിട്ടീന് അതിനി വറവാക്കണം ചെറിയ പൊടി ചെമ്മീന്
അയ്ശേരി
ഉം അത് ഇനി വറവാക്കണം പിന്നെ ഇവരിക്ക് എന്തെങ്കും ചായക്ക് ഇപ്പം ചായക്ക് ഇത് ഇത്ണ്ട് രാവിലത്തെ പുട്ട്ണ്ട് വൈ പിന്നെ ഇവര് വന്നപാടെ തിന്നും വയ്യ്ന്തേ വയ്യ് എന്തും കടിയാക്കണം
ആഹ്
ഉം അത
ഇങ്ങനെ തിന്ന് കിട്ടിയല് കാര്യാണ് ഇവ് ടൊന്നും തിന്തൂലാ ആഹ് മക്കക്ക് എന്തെങ്കിലും കടി വേണം
അതെയാ ഹാ ഇവര്ക്ക് അങ്ങനെ നിർബന്ധോന്നുല്ല ഇണ്ടായാലും തിന്നും ഇല്ലങ്കില് അത് തിന്നും അവര്.
അല്ലെ പിന്നെ എന്തെങ്കിലും ണ്ടാക്കും. പിന്നെ പഴോ ബ്രഡോ മുട്ടയ ഒക്കെ വെച്ചിട്ട്.
അങ്ങനട്ട തന്നെ ഞാനെ അധികം ഇത്- പഴപൊരിയോ അല്ലെങ്കിൽ കാൽത്തപ്പോ അല്ലെങ്കിപിന്നെ- പയർറെല്ലാം പൊങ്ങിച്ചിട്ടോ അങ്ങനെല്ലാം കൊടുക്കല്ല ഇവർക്ക് പയറല്ലാപോങ്ങിച്ചത് എല്ലാം ഭയങ്കര ഇഷ്ടണ്. റ്റ തേങ്ങ നല്ലോണ്ണം ചേരണ്ടിട്ടിറ്റാമ്മോ പന്താന്. നല്ല ടേസ്റ്റ്ല്ല അപ്പൊ അതല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പയർ പൂങ്ങിച്ചിട്ടി. ഞാൻ മൈദപ്പൊടി വാങ്ങിക്കോണെച്ചിട്ട പൊറോട്ടയും കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നിക്കുവായിനി.
ആഹ്
ഉ പൊറോട്ട പിടന്ന് വാ വാങ്ങത്തെല്ലന്ന് അച്ഛൻ പറഞ്ഞിട്ട് പറഞ്ഞഞ്. അമ്മയോട് ണ്ടാക്കി തരാൻ പറന്ന് അപ്പൊ പൊോട്ടയന്നും അടിക്കാറില്ല എന്നാലും ബത്തി പൊറോട്ട - കുമോയാക്കി പര -
അത് ഇങ്ങനെ നമ്മള് സോഫ്റ്റ് ആവ
സോഫ്റ്റ് ഒന്നും ആവുല്ല ന്നാലും ചെറിയ പൊറട്ടന്റെയൊരു ചോയ - ഇല്ല അവനക്ക് അത് മതിയല്ലോ. പൊറോട്ടന്റെ പേര് - അ അതെ അതെ ആക്കീട്ട് ആ മൈതപ്പൊടി എന്തായാലും പൊറോട്ടന്റെ.
ഞാനും ഉണ്ടാക്കിക്കിട്ട് പക്ഷെ ങ്ങള് റെഡി ആ-
ഒന്നോക്കെട്ട് കഴിഞ്ഞാ ആ ആ. കഴിഞ് ആ അ
മ്
തേനുണ്ടാ തേനണ്ടാ.
വീട്ടിലെത്തിയോ?
വീട്ടിലെത്തി.
മ്
മ് പിന്നെ. നിങ്ങളെന്താ വൈകുന്നേരം ചായക്കന്ന് കടിയാക്കുന്നു?
ആ ചായക്ക് പ്പെന്താ കടി ഒന്നും ആ ണ്ടാക്കി.
അവർക്ക് നിർബന്ധം ഉണ്ടാ ചായക്ക്ടിയല്ലം വേണംന്ന്?
ആഹ്ക്കുവാ അല്ല പിന്നെ പേടിയെ പോയ എന്തെ
വാങ്ങിക്കൊണ്ട വര അൊ പാക്കറ്റ് കടിയെ
ആഹ്
ഇ ഭയങ്കര ഇഷ്ട നമ്മളൊ ഞാൻ ഭാിക്ക കൊണ്ടക്കട്ടാ. ഇടക്കെ വാങ്ങും അനക്ക് കയ്യാത കൊണ്ടെങ്കിലേ ഞാൻ വാങ്ങും ഉ ഇന്നനെ ഞാന് ടൗണിലെല്ലാം പോയാല. എ നേ നേരെ വൈട്ടിടില് വേഗം അത് വാങ്ങീട്ട് വന്നാൽ പിന്നെ അത് അവരെ തിന്നോളൂ.
ആ നിങ്ങെളെന്തോ ജോലിക്ക് പോവണ്ടോ?
ഞാന കടി പോക്കില്ല ഇവരില്ലോണ്ട് കഴുന്നില്ല പോവാൻ.
മ്
ഇവര് ഭൈങ്കരം വരുമ്പോ ആരുംണ്ടാവൂില്ല പിന്നെ ഇവര് സ്കൂളണ്ട് ഇവരെല്ലാംന്നെ കൊറച്ച് വലുത ആവണംന്നെങ്കിൽ- ജോലിക്കല പോവ.
ഏ ഏ അത് ശരി.
അ പക്ഷേ കഴിയുന്നില്ല.
ആഹ് അന്താ?
മ് അത് ഇവര് ഒറ്റക്കാവുന്നോണ്ട്. കഴിയുന്നില്ല പോവാ പോവാൻ കഴിയുന്നില്ല ഓ.
ആദ്യേ പോയീന്യോ?
ഏ?
ആദ്യേ പോയിന്യോ മുന്നേ
ആ മുന്നേ കല്യാണത്തിന് മുന്നെള്ള ഞാന് പോയതാന്ന് ഏ എല്ലാ പണിക്ക് നെയ്യല്, തുണി നെയ്യുന്നില്ലേ
ആ.
ആ ആ. അവര് സ്കൂളിലിന്ന് ബിരിയാണിയാന്ന് പോലും, പച്ചക്കറി ബിരിയാണ്യാ? ആ ആ പായസുണ്ടായി ഉസ്ക്കൂള്ളെ വിശേഷം പറയാന്നതേയ് ഉം. പിന്നെ മക്കളെന്താ പറയുന്ന പ്ലസ്ടൂന് പഠിച്ച്ന് കല്യാണം കയ്യാനായല്ലോല്ലെ
ഏ ആ കല്യാണം, കൊറ്ച്ചിടെ പഠിച്ച വി എച്ച് എസ് സി ആണ് എട്ത്തേ അപ്പൊഞ്ഞി സയൻസാവുമ്പഞ്ഞി ലാബിലോ ഒക്ക
നോക്കാലോല്ലേ ഉം പഠിക്കാ, നല്ലല്ലോ പഠിക്കാ?
ആ അത്യാവ്ശ്യോ
ഉം ഉം ജോലിയെല്ലാക്കട്ടെന്നട്ട് അവ കല്യാണം കഴ്ച്ചാ മതി ഇപ്പ അല്ല ജോലിയെല്ലാക്കട്ട് പഠിച്ച് നല്ലണം ജോലിയെല്ലാക്കട്ട് ന്നട്ട് കല്ലണം കഴിച്ചാ മതിന്നറയ ഞ
ഓ ഞമ്മൾക്കൊന്നേതായ്ലും ജോലിയൊന്നുല്ല മക്കളല്ലെങ്കിലും പഠിച്ചൊക്കെ ഏടേലെത്തിയാലേ-
അതെ അതെ പണ്ടത്തെ പോലല്ലല്ലോ ഇപ്പല്ലാരും നല്ല വി ദ്യാഭ്യാസോം തെലുള്ള കുട്ട്യളാണ്. പണ്ടല്ലാന്നെങ്കില് പത്ത് ഞ്ഞാ നിർത്തി പിന്നൊന്നുല്ല്യ.
ആ പ്പൊ ജോലി മക്കള് കല്യാണം കഴിക്കാൻ സമ്മയ് ക്കുലല്ലോ
ഇല്ല ഇപ്പൊ അവര് സമ്മതിക്ക്ന്നില്ല അവരെല്ലാരും പറയുന്ന് ജോലി കിട്ടീട്ട് മതീന്ന്, ഇപ്പൊരോരു പോയി കല്യാണം കഴിച്ചിട്ട് പോയിട്ട് ഓരാെരാളവസ്ഥല്ലം കാണുമ്പല്ലാരും അങ്ങന
ആ ആ അതന്നെ. ചെർയ പ്രായത്തിലേങ്ങനെ പോയിങ്ങാട്ടെ
ഉം. അങ്ങനെ ആട്ടെ നല്ല ജോലിയെല്ലാം കിട്ടട്ട് എല്ലാർക്കും നമ്മളെല്ലാം അവസ്ഥന്നായിർക്കും അവറുന്ന വരന്ന് നമ്മുക്കൊന്നിപ്പ ഏടീ പോ പഠിക്കാത്തോണ്ടെന്നെ ഏടീ പോവാനും കയ്യ്ന്നില്ല നല്ല ജോലിയൂല്ല അങ്ങനെല്ലെ നിക്ക്ന്നെ
ഉം.
പിന്നെന്താന്ന് വിശേഷങ്ങള്, ഹസ്ബൻ്റെന്താ ജോലി?
ഹസ്ബൻ്റ് ടാപ്പിംഗാ റബ്ബറെ
ഏ ആ ആ റബ്ബറ് ആ സ്വന്തായിട്ട്ണ്ടാ?
ഇല്ലല്ല.
ആ ജോലിക്ക് പോക്ക ആ അങ്ങ
ടൈമായിലേ
ആഹ് എന്നാ ശരി
ആഹ ഓക്കെ
ശേരി ആ